ഹലോ
ഹലോ ആഹ് പറഞ്ഞോളൂ
ആഹ് എന്തൊക്കെ ഇണ്ട് വിശേഷം?
നല്ല വിശേഷം.
ഓഹ് ഭക്ഷണൊക്കെ കഴിച്ചോ?
ഉം ഭക്ഷണൊക്കെ കഴിച്ചു.
കെടക്കായിരിക്കും ല്ലേ?
കെടന്നിട്ടില്ല കെടക്കാം പോണം അപ്പങ്ങനെ
പണിയൊക്കൊരുങ്ങിയോ?
ഉം പണിയൊക്കയ്ഞ്ഞ്.
ഉം പിന്നെ, എന്തായിരുന്നു കഴിക്ക്യാനൊക്കെ?
കഴിക്കാന് ചോറ്, പരിപ്പ് കറി, ചിക്കൻ ഫ്രൈ.
നല്ലത് നല്ലത്.
ഉം എന്തേര്ന്നു അവ്ടെ?
ഇവിടെയും ചോറാണ് ചോറ് വെള്ളപ്പയർ കറി വെച്ചു. പിന്നെ ബീട്ട് ബീറ്റ് അല്ല ക്യാരറ്റ് ഉപ്പേരി. പപ്പടം പൊരിച്ചത് ഉം. പിന്നെ എന്താണ് അവിടെക്ക്യ് മഴയൊക്കെണ്ടോ?
ഊംഉം. ഇപ്പൊ വെയിലല്ലേ കൊറച്ചൂസായിട്ട്.
ആഹ് ഒരു രണ്ട് മൂന്ന് ദിവസായില്ലേ.
ഉം ഉം. ആഹ് കൊറച്ചൂസായി. എടേല് ചെറിയൊരു മഴ പെയ്യ്ണ് ണ്ട്.
ആഹ് ഇവടിം വെയിലില്ലാ ലൈറ്റായിട്ട് കാർ മേഘ ഉണ്ട് ഉം.
അതെ അതെ. മു ചെല സമയം ആഹ് ചെല സമയം മൂടിക്കെടക്കാ.
അതെ
ഉം ഉം.
പക്ഷേ ഈ ഒരു പതിനൊന്ന് മണി ആ ടൈമൊക്കെ ആവുമ്പോ ലൈറ്റ് ആയിട്ട് പാറും മഴ.
ആഹ് അതെ പൊടിഞ്ഞങ്ങനെ പോവും.
ആഹ് പൊടിഞ്ഞു പോവും. കാര്യായിട്ട് മഴയില്ല ഇത്തവണ.
അല്ല വരാനാവ്ണേ ഉള്ളൂ.
അല്ല കഴിഞ്ഞ വർഷൊക്കെ ജൂൺ ആവുമ്പോ നല്ല മഴയ്ണ്ടായിരുന്നു. ഉം ഉം. അഹ് ലേറ്റായിട്ടാണ് തോന്ന്ണു.
പക്ഷെ ന്നാ കഴിഞ്ഞ വ
ഉം വരും വന്നാലും ഒന്നൊന്നര മഴയായിരിക്കും.
തോന്നാ. കഴിഞ്ഞ വർഷം വർഷക്കാലം വേഗം
ഹലോ
തീർന്നും ചെയ്ത്. ഉം. പറയാന്ണ്ടോ. അപ്പൊ വെള്ളപ്പൊക്കേയ്റ്റും ഉരുപൊട്ടലായിട്ടും എല്ലം കൂടെണ്ടാവും.
അതെ അതെ എന്തോരം ബുദ്ധിമുട്ടി എ പലരും.
കേക്കാൻ പറ്റ്ണില്ലേ?
ആഹ് ചെറുതായിട്ട് സ്റ്റെക്ക്.
അ
ബ്രേക് ആവ്ണ് വോയിസ് ആ അതെയോ ഞാനന്റെ ഭാഗത്താണ് വിചാരിച്ച് കൊർച്ച് മാറിയിര്ന്ന് ആഹ് അതന്നെ മല അതിന്റെ ഭാഗങ്ങൾലൊക്കെ ഇരിക്കുണോര് ഒരുപാട് ബുദ്ധിമുട്ടായ്ര്ന്നു ഉം പിന്നെ മഴ വെള്ളം പോവാനും സൗകര്യുല്ല. കൃഷിനാശം അത് ഒരുപാട് ബുദ്ധിമുട്ടാ ഉം ഹലോ. ഹലോ. ഹലോ. കേക്ക്ന്ന്ണ്ടോ
ബിഎസന്നലാണ് ഇന്നല റയ്ഞ്ച് കൊ
ഹലോ.
അതെ ആഹ് അഹ് ആഹ് ലെ.
ഉം
ആ ഹലോ പറഞ്ഞോളു കേൾക്ക്ണില്ലേ? ഹലോ. ഹലോ ഹലോ